ഹലോ ആഹ് ആഹ് ഹലോ എന്തൊക്കെണ്ട്?
സുഖം ആഹ് ഇപ്പ കേക്ക്ണ്ട് നേര്ത്തെ കേ ട്ടില്ലേനി. അത് റൈഞ്ച് പോവ പോയതാ തോന്നുണ്.
ആഹ് അയ് ശരി
ഇങ്ങള് ചോറൊക്കെ തിന്നോ?
ഇല്ല ചോറ്ന്നീല്ല. ഇപ്പ രാത്രി എന്നും ചപ്പാത്തി ആക്കലാ.
ഏഹ് ചപ്പാത്തിക്ക് എത്തെ ഇണ്ടാക്കി?
ഇന്ന് ബത്തല് കറി തേങ്ങ അരച്ച് വെച്ച്.
ഏഹ് അഎങ്ങനെ വച്ചേ?
പിന്നെ ഉള്ളിംതക്കാളിം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിം ഒക്കെ ഇട്ടാണ്ട് ആദ്യം തളപ്പിച്ച്
ആഹ് വാട്ടാതെ ഒന്ന
വാട്ടാതെ ആഹ് ഒപ്പാണ് തൾപ്പിച്ച്.
ഇങ്ങട്ട് പിന്നെ വെന്താലയിക്ക് ബത്തല് ഇട്ടാണ്ട് തേങ്ങിം പാർന്ന് ബത്തല് ചൂടായാ മതിയല്ലോ.
ആഹ്
ഉം ഇന്നട്ട് തേങ്ങയും മീനും ഒപ്പട്ടാണ്ട് തളച്ചാണ്ട് മല്ലിച്ചെപ്പും ഇട്ട്ങ്ങാണ്ട് വാങ്ങി വെച്ച്.
എ ങ്ങട്
അത്രെന്നൊള്ളു ആഹ് ഉള്ളീല് തൂമ്പിക്കണം.
ആഹ്
ഇന്നലെ രസം തോന്നി. കല്യാണം കൊഴപ്പൊന്നുല്ല അപ്പന്നാ ഇപ്പണ്ടാ ക്കാല് അന്തിക്കക്കും രാവിലേക്കും ആയിക്കൊള്ളുംന്നെല്ല്യാണ്ടേ.
ആഹ്
എൾപ്പം നോക്ക്യാ.
ആഹ് അങ്ങനെ
ഉം ഉച്ചക്ക് മുതിരക്കറിം പിന്നേ എന്താ പറ്യല് ഞണ്ട്വേനി.
ഏഹ്
ഉം
രാവിലെ എത്തേ ഇണ്ടാക്ക്യെന്ന്?
രാവിലെ ഇന്ന് ഉപ്പ്മാവ്ണ്ടാക്കി. എളുപ്പം നോക്കി റവ ഉണ്ടാക്കി.
ഏഹ് ഇബടിം ഗോതമ്പ് നുർക്കിന്റെ ഉപ്പ് മാവേനി.
ഏഹ് അഹ് ശരി.
ഉച്ചക്ക് ബത്തലും മത്തൻ കറി
ഉം അയ് ശരി. എന്താ ഇന്നലെ സൽക്കാരൊക്കെ ഇണ്ടായിന്യല്ലോ.
ആഹ് എത്തേനി ആടെ ഫുഡ്?
അവ്ടെ എല്ലാ സൈസും ണ്ട് ബിരിയാണിണ്ടൈനി. പിന്നെ മന്തിം അൽഫാമും. പിന്നെ കോയി പൊര്ച്ചത്. ചെ പിന്നെ കാട മുട്ട ഫ്രൈ. പിന്നെ പുഡ്ഡിംഗ്, ഫ്രൂട്ട്സ്, ഐസ്ക്രീമ്, സെവൻ അപ് പർഞ്ഞാതിരി എല്ലാ സൈസു ണ്ട്.
ല്യ പരിപാട്യേനി.
ആഹ് ഫസ്റ്റ്ത്തെ സൽക്കാരായിട്ടെ
ആഹ്
ഓലെ പെരക്കാരും ഞങ്ങളും പിന്നെ ഓളൊപ്പം വന്നോലെല്ലാരും പാടെ അങ്ങനെ പിന്നെന്ന് അയിന്റെ പലഹാരൊക്കെ കൊണ്ടുവന്നണ്
ഏഹ് തോനെ ഉണ്ടോ ബേക്കറി
ആഹ് അത്യാവശ്യം തെറ്റില്ല. ഓല് തോനെ കൊണ്ടന്ന്ണ്. അവിടെ പെരക്കാർക്കും പിന്നെ ഇവിടെ അയൽവാസികൾക്ക് ചുറ്റ് ഭാഗോ കൊട് അപ്പൊ അയിനനുസരിച്ച് കൊണ്ട് വന്നീന്നു
അതേ ഇന്ന് ചായക്ക്
ആഹ് ചായക്ക്‌ രാവിലെ കൊണ്ട് വന്നെ. അപ്പൊ രാവിലത്തെ പത്തു മണി അപ്പൊ പിന്നെ വൈകുന്നേരം ചായക്കൂട്ടാ അവിടെ വെച്ചു ഉം
ആഹ് അലുവണ്ടായിനി. കറുപ്പ് അലുവാ പിന്നെ ഇബടെ അടുത്തൊരു പെരക്ക് കുറ്റി അടിക്കല്ണ്ടായിനി
ആഹ്
അപ്പൊ അയ്ന്റെ അലുവയുണ്ടായ്നു. അത് ചൊമപ്പ് കളറ് അത് നല്ല രസ ഉണ്ട്. സൈസ് മറ്റത് വിലയുണ്ടാവും വേണെങ്കില് പൊടി പൊടിയായി വരുന്ന സൈസ് കറുപ്പലുവ
ആഹ് ആഹ്
ഉം
അതെല്ലാരും പോയിനോ സൽക്കാരത്തിന്
ആഹ് എല്ലാരും പോയിനീ ഇപ്പം വിളിച്ചാ പോവാതൊക്കണ്ടല്ലോ കരുതി എല്ലാരും പോയിനീ അവിടെത്ത കല്യാണം കഴിഞ്ഞേര പിന്നെ ഉം ഇല്ല മ ഇന്നലെ ഇന്നും വന്നിണ് മഴ പിന്നെയിപ്പാണ്ട് പോകയും ചെയ്ത് എവിടെയും പെയ്ത്ണ്ടാകും ആഹ് ചൂടാ നല്ല ചൂട് എന്നാലും ആദ്യത്തെ അത്രല്ല എന്നാലും ഉണ്ടാവണ്
ആഹ് വേറെവിടെയും മഴ പെയ്തിട്ടേക്കാരം ല്ലേ ഇങ്ങനെ മൂടല്
ആഹ് വി ഇന്നലെ നേരം വെളുക്കാൻ നേരത്തെക്കെ ഒരു തണുപ്പ്ങ്ങനാണ്ട് മഴ പെയ്തുണ്ടാവും
ആഹ്
ഇന്നിപ്പ കുറഞ്ഞ് കാറ്റൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഇപ്പോ
ഉം ഇവിടെ നല്ല ചൂ ഇവിടെ നല്ല ചൂടാ
ഏഹ് അത് ശരി എങ്ങനെയാണ് കുട്ടികളെ കൊണ്ടൊക്കെ നിക്കണേ
ആഹ് പിന്നെ
ഉം രാത്രിയൊക്കെത്തനക്ക് ഭക്ഷണം കഴിച്ചോ
ഏഹ് തിന്നീല്ല ഉച്ചക്കത്തേന്ന് ഉണ്ട് ചോറും മത്തൻ കറിയും മീൻ പൊരിച്ചതും.
ഉം
ചെലപ്പം ഇല്ലെങ്കിലെ എന്തെങ്കിലും ഇണ്ടാ ക്കും രാത്രി
ആഹ് അത് ശരി എന്താ കുട്ടി ഉറങ്ങിയോ
ഏഹ് ഓനവിടെ ഉണർന്ന് കിടക്കുണ്ട് രണ്ടാളും കഴിച്ചയ
ഏ എത്താ രാവിലേക്ക് ന്താ
ചായക്ക് പിന്നെ പത്തിരി ണ്ടാക്കണം പത്തിരിയോ മുട്ട കറി ആക്കാ വിചാരിച്ച്
ഏ അത് ശരി
അവ്ടെത്താ
ഞാൻ ആയിരി അങ്ങട്‌ അരച്ച് വെച്ച്ണ് ചൂടാ പറഞ്ഞിട്ട് കാര്യല്ല ആയിര പൊന്ത അല്ലേന്ന് മാവ് പൊന്തോ ഇല്ലല്ലേന്നോന്നും അറിയില്ല അരച്ച വെച്ചീന് എന്തെങ്കിലും ഒന്നാവും നേരമ്പെള് താൽ
ഉഴിന്ന് ദോശയോ അതോ ഇട്ടിലിയോ
ഉഴുന്ന് ദോശ ആവില്ല വെള്ളപ്പോ അല്ലെ സാധാ ദോശയോ എന്തേലും ഒന്നാവേണ്ടി വരും എന്താന്ന് അരച്ച് വെച്ചിന് പൊന്തോ ഇല്ലേ അതല്ല കാരം ആ മറ്റ അത് ഇട്ട്ണ് അയിന്റെ കാലാവധി കഴിഞ്ഞണോ ഇല്ലെന്ന് ഒന്നോന്നും അറിയില്ല അ കൊറച്ച് ഇട്ട്ണ് അരച്ച വെച്ചത് ന്നാൾ ഇട്ടിട്ട് പൊന്തിയൊക്കെ ചെയ്തിന് ഇന്നത്തെ എങ്ങനെ അറിയില്ല ആ ന്നെ പിന്നെ ഈസ്റ്റന് കൊറച്ച അതിന്റെ വാസന പോയാ പിന്നെ വലിയ ഇത് കിട്ടൂലന്നാ തോന്നത് വാങ്ങി വെച്ച്ണ് വേഗം ഇട്ട് കഴിച്ചണ് നമ്മൾ ചെറിയ കുപ്പില ഇങ്ങെ തുറന്ന് കൊടു തങ്ങനെ നിക്കുമ്പളെ
ആ
എന്താ അറീലല്ലോ
ആ മാവൊക്കെ അരിച്ചു വെച്ചോ
ആ അരച്ചെച്ച്ങ്ങന ഇരിക്ക്ണേലാ അന്റെ കോള് വന്നെ
ഏ
അപ്പ അങ്ങനെ വിളിച്ചണ്ടാ
അപ്പോ രാവിലെയൊക്കെ നാളെ രാവിലെ നീച്ചാണ്ട് എത്ത ആലോയ്ച്ചണ്ട
ഉം മീൻകറിയുണ്ടല്ലോ അത് അതിനനുസരിച്ചു തന്നെ ആക്കാന്ന് വിചാരിച് മ്
അത് ഇപ്പ ചോറും കായ എല്ലാ തിന്നാനായ ങ്ങക്ക് ചപ്പാത്തി
ഒരാള് തിന്ന്ണ്ണ്ട് ഇനി മറ്റാലൊക്കെ വരട്ടെ. പ്പ പള്ളിയക്കൊന്ന് വന്നിട്ട് വേണം മ് പിന്നെ ഒക്കെ കഴിഞ്ഞട്ട് ഞങ്ങക് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ അങ്ങനെ കാത്തുക്കാനൊന്നില്ല അവന് മാണ്ടിയെ എടുത്ത് പിന്നെ വിളിച്ച പിന്നെ കടകണ്ടി വന്നാൽ കടന്നാമതിയല്ലോ.
ആ
മ് പിന്നെ വിചാരിചെ
അങ്ങനെ.
ആ ന്താ വീട്ടൊക്കെ എല്ലാരും ണ്ടേയ്ക്കും എല്ലാർക്കും സുഖേയ്ക്കും
ആ സുഖന്നെ അല്ലാതെ ഇല്ല എല്ലരും വന്ന് പോയി മദ്രസ ണ്ടായോണ്ട് ആർക്ക് നിക്കാൻ കഴിയൂലല്ലോ.
ആ
അപ്പൊ വ നിന്ന് പോയി ഇനി മദ്രസ് ഒഴി പൂട്ടില്ലന്ന് എല്ലാരും വന്ന് അഞ്ചാറീസം നിന്ന് പോയി പ്പാരൂല്ലാ പ്പം ഞങ്ങളന്നെ ഒറ്റക്കെ ള്ളൂ.
ആ അത് ശരി.
അപ്പോ വര് കഴിച്ചാനൊന്നു ആവൂല. അപ്പൊ ഓല് രണ്ടാൾ തന്നെ കൾച്ചാ
ആ അത് ശരിയാ. ഇങ്ങനെ കളിച്ചാൻ വിടണെങ്കിലും ചൂടല്ലേ
ആ രാവിലെ തന്നെ മുറ്റത്തെക്ക് എറങ്ങാൻ ച്. പൊള്ളും.
ആ നല്ല ചൂടാ.
ആ
ഉം
അവിടെ പിന്നെ ചൂട് കൊറവക്കാറല്ലേ അ പാടൊക്കെ ഇണ്ടായൊണ്ട്?
ആ ഇപ്പ എല്ലാം ചൂടൊന്നല്ല കൊറവാണ്.
ഏ
ഉം അല്ല ഞാൻ ഇവിടെ ഇപ്പൊ അടുക്കളേ. തന്നെയനി അപ്പൊ എന്തായേതാ ചോദിച്ചയ
ഏ
എമ്മ അമ്മത് മാങ്ങ മെസിത്തി കാത്തി
ഏത്
അമ്മൾ മാ
മാങ്ങേ ആ അത് ഉപ്പിലിട്ടച്ചേക്കാ.
ഏ
ഉം ഉപ്പിലിട്ടു
ആ അതൊക്കെ ഉപ്പിട്ടുണ്ടാവൂല്ലേ.
ഉം. കൊറച്ചുപ്പിലിട്ട്. കൊറച്ച് അച്ചാറ് വെച്ച്. പിന്നിവടെ ചുറ്റോടി ചുറ്റും എല്ലാർക്കും കൊടുത്ത്. അവസാനത്തെ മാങ്ങേനെയും മുറിച്ച് ഒഴിവാക്കന്നില്ല അതിനനുസരിച്ചില്ലേ മാങ്ങ ഇണ്ടായതാ തോന്നുന്ന്‌. നല്ലോണം ഇണ്ട്.
ആഹ്
അപ്പ ഇവിടെ അടുത്ത് അടുത്ത് എല്ലരും കണ്ടില്ല എല്ലാവരും ഉപ്പിലിട്ട ചെക്കന്നും അതൊക്കെ എന്താ ആയേ അറിയില്ല അത് പിന്നെ ചോദിച്ചിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു
ആഹ് അങ്ങനട്ട് മൂച്ചിന് കൊണ്ടു പോയോ അവര്
ആഹ് കണ്ടേന അവർക്കു ന്തോ വാർപ്പ് പണിക്ക് പലക ആക്കാൻ എന്താ പറഞ്ഞ അങ്ങന ആക്കെപ്പോ പിന്നെ ആ അങ്ങനെയാണ് കൊടുത്ത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒത്തും മാങ്ങാത അങ്ങനെയാട്ട്കൊടുത്ത്
നമ്മുക്ക് ആ മാവ് അവിടന്ന് ഒഴിഞ്ഞ് കിട്ടിം വേണം പെരമൊക്കണ്ട അമ്പിന്നട്ടെ
ആഹ് അങ്ങനെ
അപ്പൊ കൗക്കൂരും പട്ടി കിംമാറ്റണംന്നുണ്ടായപ്പൊ അത് മുറിച്ചാതെ പറ്റൂലർ ഞ്ഞിലെ
ആഹ് അപ്പോ ഒരു
ഇത് കൊണ്ടോയി മൂച്ചി
ആഹ് ആഹ് പിന്നെ ഒന്നാ മത്ഓടമ്മക്ക് ലൈനിൻറതും അപ്പുറത്തേക്ക് മതിലിന്റെതും ഇപ്പഴത്തെ ടൈമില് വരണ്ടതൊക്കെപാടേ ലീവാവ്മ്പോ റിസ്ക്കാണ് നിക്കാന് ച്ചന്നെ മതിയാർന്ന് അപ്പോ ങ്ങനെ മുറിച്ചാണ്ട് മരം അതാണ് വെറക് നമ്മൾ എടുക്കേം ചെയ്ത്
ആഹ് അങ്ങനെ അപ്പൊ ഞമ്മക് ക്ക് ഇത് ഒഴിവായും ചെയ്ത് ഓര്ക്ക് മരം കിട്ടേം ചെയ്ത്
അങ്ങനെണ്ടാക്കി ഞമ്മൾ പൊറത്തുന്ന് വിളി ച്ചാണെങ്കില് ഇപ്പോ ഒന്നും ആയില്ല ഓല് തന്നെ പണി ക്കാരെ കൊണ്ടന്ന് മുറി
അവര് തന്നെ മുറിച്ചു അവരന്നെ കൊണ്ടോയി
ഉം
അപ്പൊ അങ്ങനെ അയിന്റെ ഇത് ആഹ് ആ ചുള്ളിക്കമ്പൊക്കെ നമ്മക്ക് ട്ടീണ്ടാവുംല്ലേ
ഉം അല്ല കൊറച്ചൊക്കെ തടി ള്ളത്ണ്ട് ഓരോ പിടിയുള്ള എല്ലാ സൈസൊക്കെ ഉണ്ട്
ആഹ്
ആ തോനെ കൊമ്പും ചുള്ളിയും വരാന് തോനെയൊന്നൂല്ല ഇള്ളത് മുഴുവൻ പെരമേക്ക് വീണു
ആഹ്
പിന്നയ്മേലിങ്ങോട്ട് മരങ്ങളും ഇങ്ങോട്ട് പറ്റിപടിച്ചുന്നേ
ആഹ് അങ്ങനെ
പിന്നെ മാങ്ങ ഇണ്ടായാലും കിട്ടൂല ഒക്കെ ഓട്ടുമ്പറത്തന്നെല്ല ങ്ങട്ടാവലകള് ങ്ങനെ പോവണ ഒച്ചങ്ങനെ കേക്കും
ഇപ്പൊ മൂന്നാല് കൊല്ലായിന് ഉണ്ടായിട്ട് ഇക്കൊല്ലം ഒണ്ടായതേ നാലല്ല
അത് മു ലാസത്തെ ത്തുണ്ടായതായിട്ടിട്ട് തോനേ ണ്ടായി
ആഹ് ഏ പിന്നെ
ന്നായ്ക്കോട്ടെന്നാ
ആഹ് ആയിക്കോട്ടെന്നാ